ഹലോ കേക്കാമോ
ആഹ് കേക്കാൻ പറ്റുന്നുണ്ട്. ആഹ് സുഖമായിട്ടിരിക്കുന്നു അവിടെ സുഖമാണോ?
ആഹ് സുഖം ഫുഡൊക്കെ കഴിക്കാറായോ
ആഹ് ഫുഡ് കഴിച്ചു കഴിച്ചോ ഫുഡ്
കഴിച്ചാ ഇത്ര പെട്ടെന്ന്
ആഹ് നേരത്തെ കഴിച്ചു ഞാൻ പി എസ് സിക്ക് പഠിച്ചോണ്ടിരിക്കായിരുന്നു ആണോ ഉം ഞാൻ പി എസ് സി പഠിച്ചോണ്ടിരിക്കുവായിരുന്നു അപ്പം
പഠ ആഹ് ആഹ് ഓഹ് ഓഹ് എക്സാം എഴുതുന്നുണ്ടോ ചേച്ചി
ആഹ് എക്സാം എഴുതുന്നുണ്ട് ഇനിയിപ്പോ അടുത്ത മാസം എക്സാം ഉണ്ട്
ആണോ
ആഹ് പി എസ് സി ഒന്നും എഴുതുന്നില്ലേ
ഞാൻ ആദ്യം പി എസ് സിക്ക് പഠിച്ചിരുന്നു പിന്നെ നമ്മളെ കൊണ്ട് പറ്റാത്ത കൊണ്ട് അങ്ങ് നിർത്തി
പറ്റും എന്തെങ്കിലും ഓൺലൈൻ കോഴ്സ് എടുത്തിട്ടേ അത് കണ്ടിന്യൂ ചെയ്താൽ മതി ഇപ്പൊ ഒരുപാട് എൻട്രി റ്റേൺ ഒക്കെ ഉണ്ടല്ലോ അതില് കയറിട്ട് എന്തെങ്കിലും ഇത്ര നാളത്തേക്ക് ബേസിക്ക് കിട്ടിയാൽ മതി
ആഹ് പിന്നെ ഞാനിപ്പൊ നഴ്സിങ്ങിന് പഠിക്കണെ അപ്പം എനിക്ക് എല്ലാം കൂടെ അങ്ങ് മാനേജ് ചെയ്യാൻ പാട്
ആണോ ഏത് ഇയറായിട്ടുണ്ട്
ഞാൻ സെക്കന്റ് ഇയർ
ആഹ് എങ്ങനുണ്ട് പഠിത്തമൊക്കെ
കൊഴപ്പില്ല എന്നാലും കഷ്ടപ്പാടാണ്
ആണോ എക്സാം ഒക്കെ കഴിഞ്ഞോ
ഫസ്റ്റ് ഇയറിലേത് കഴിഞ്ഞ് സെക്കൻഡ് ഇയറിലേത് ആവണതേ ഉള്ളൂ ചേച്ചി
ആഹ് ആഹ് ആഹ്
പിന്നെ
പിന്നെ വീട്ടിൽ ആരൊക്കെയുണ്ട് ചേച്ചീടെ
വീട്ടി അമ്മ അച്ഛനും ഉണ്ട്
ഉം
അവിടെ ആരുണ്ട്
ഇവിടെ അമ്മ അച്ഛൻ അനിയൻ അപ്പൂപ്പൻ
ആഹ് ആഹ് ആഹ് പിന്നെ ഞാൻ കല്യാണം കഴിഞ്ഞതാ കുഞ്ഞുവുണ്ട് ഹസ്‌ബൻ്റുണ്ട് ഹസ്ബൻ്റ് ഗൾഫിലാ കുഞ്ഞിനിപ്പം മൂന്ന് വയസ് കഴിഞ്ഞു അംഗനവാടി പോയി തുടങ്ങി
ആഹ് ഇപ്പൊ പോ എപ്പം വരും തിരിച്ച്
വൈകിട്ട് മൂന്നര ഒക്കെ ആകുമ്പൊഴത്തേക്ക് പോയി വിളിച്ചുകൊണ്ട് വരും
അടുത്തന്നല്ലേ
ആഹ് ഇവിടെ ചകലം അങ്ങോട്ട് പോയാൽ മതി
ഉംഹ്
പിന്നെ അമ്മയും അച്ഛനും ഒക്കെ സുഖായിട്ടിരിക്കുന്നോ ഉം അമ്മയ്ക്കും അച്ചനുവൊക്കെ ജോലിയുണ്ടോ
ഈ അച്ഛനുണ്ട് അമ്മയ്ക്കില്ല
ആഹ് ആഹ് അമ്മേ അച്ഛന് എന്ത് ചെയ്യുവാ
അച്ഛൻ വെൽഡിംഗ് വെൽഡിങ് ഉണ്ട് പിന്നെ വണ്ടിയോടും ഓട്ടോഓടും
ആഹ് ആഹ് ആഹ് ആഹ്
ഉം
പിന്നെ
പിന്നെ മഴ ഇണ്ടാർന്നാ അന്ന് അവിടെ?
ആഹ് ഇന്ന് നല്ല വെയിലുണ്ടാരുന്നു. അവിടെ മഴ ഒണ്ടാരുന്നോ?
ഇല്ല ഇന്ന് വെയിലാർന്ന് ഇന്നലെയൊക്കെ മഴയുണ്ടാർന്ന് മിനിഞ്ഞാന്ന് നല്ല മഴയുണ്ടാർന്ന്.
അവിടെ വെള്ളോക്കെ കേറുന്ന സ്ഥലം ആണോ?
ഇല്ല ഇല്ല വെള്ളൊന്നും കേറൂല്ല ചേച്ചി ഇവിടെ അടുത്ത് വല്യ ആറൊക്കെ ഇണ്ട് എന്നാലും വെള്ളം ഒന്നും കേറൂല്ല.
ആഹ് ഇവിടെ മഴ നന്നായിട്ടായിക്കഴിഞ്ഞാൽ വെള്ളം കേറും.
ആഹ് ആഹ് ആഹ്.
ഉ പിന്നെ സ്കൂളുകളിലൊക്കെ പോണം താമസ സിക്കാൻ
ആഹ് ഹാ മറ്റേ രണ്ടായിരത്തിപ്പതിനെട്ടിലെ പ്രളയ സമയത്തൊക്കെ അങ്ങനെയാർന്നാ?
ആഹ് നല്ല വെള്ളം കേറിയായിരുന്ന്.
ആണോ?
ഉം വെള്ളം കേറിയാ സ്കൂളുകളിൽ പോയി താമസിക്കണം.
ഇത് ചേച്ചീടെ വീട് ആലപ്പുഴ
ആണ് ആഹ് ആഹ് ആഹ്.
ഞാൻ ഗെസ്സടിച്ചതായിരുന്ന്.
ആണ്
ആഹ്
ആഹ് ഇവിടൊക്കെ വെള്ളം കേറും കണ്ടം സൈഡല്ലേ ഉം രാവിലെ എന്തോ കഴിച്ച്?
ഞാൻ രാവിലെ ഒന്നും കഴിച്ചില്ല.
ഉം അത് രാവിലെ ഒന്നും കഴിക്കാതിരിക്കുവൊ അതും നേഴ്സി സ്റ്റുടന്റാആയിടട്ടൊന്ന്
വെശന്നില്ല പിന്നെ വയ്യാരുന്ന് അതുകൊണ്ട് പിന്നെ കഴിച്ചില്ല.
ഉം നിങ്ങളെപ്പോലെ ഉള്ളവരല്ലിയോ രാവിലെ കഴിക്കണ്ടത്.
ഉം ഉം ഞാ അവിടെന്തോ കറി ഇന്ന് ഉച്ചക്ക്?
ഇന്ന് കൊഞ്ച് തീയല്, മോര്, വഴുതനങ്ങ മെഴുക്കൂവരട്ടീ അവിടെന്തോ ഒണ്ടാക്കി?
ഇവിടെ ഞാൻ കഴിച്ചില്ല അറിഞ്ഞൂടാ തൊറന്ന് നോക്കിയാലെ അറിയാവു.
അമ്മയാണോ എല്ലാം പാചകം ചെയ്യുന്നെ?
ആഹ്
പാചകം ഒന്നും പഠിക്കത്തില്ലിയോ?
ഞാന് എന്തെങ്കിലും തട്ടിക്കൂട്ടി വെക്കാ അറിയാന്നല്ലാതെ മെയിൻ ആയിട്ട് പഠിക്കൂല ചേച്ചി പഠിച്ചില്ല ഇതുവരെക്കും.
മൊട്ട വറക്കാനാന്നോ അറിയാവുന്നെ?
അതൊക്കെ അറിയാം അതറിയാം സമ്മന്തി വെ ക്കാറിയാം തോരൻ വക്കാറിയാം ഇപ്പൊ ഞാൻ മാത്രേ ഉള്ളങ്കി എനിക്ക് വെക്കാറിയാം. അമ്മ ഒള്ളപ്പം അമ്മ എല്ലാം വെക്കും.
ഉം ഉം ഉം
ആഹ്
പിന്നെ
പിന്നെ ചേച്ചി ഏതുവരെ പഠിച്ചിട്ടുണ്ട്?
ഞാൻ പി ജി കഴിഞ്ഞയാ.
പീ ജി കഴിഞ്ഞതാ?
ആഹ്
ഓഹ്
എക്കണോമിക്സ് ബിഎ എക്കണോമിക്സിലെ എക്കണോമിക്സിൽ എം എ ചെയ്തതാ പിന്നെ ഐ ടി ഐ കഴിഞ്ഞു.
ഓഹോ
എക്കണോമിക്സ് പഠിച്ചു കഴിഞ്ഞപ്പം പിന്നെ കമ്പ്യൂട്ടർ അറിയത്തില്ല എന്ന് കരുതി ഐടിഐ ക്ക് പോയി ഒരു വർഷം സിഒപിഎ പഠിച്ചു അത് കഴിഞ്ഞിട്ട് പിന്നെയെ നോയില് അടുത്ത ഡിഗ്രി പഠിക്കാൻ പോയി പക്ഷെ അത് കംപ്ലീറ്റ് ചെയ്തിട്ടില്ല അപ്പഴാ പ്രഗ്നന്റ് ആയെ അങ്ങനൊന്നുയില്ല എന്നാ പിന്നെ എപ്പഴും പി എസ് സി കിട്ടത്തില്ല ആഹ് അന്നിട്ട് പിന്നെ വാ ട്ടർ അതോർട്ടില് താല്ക്കാലികമായിട്ട് വിളിച്ചാരുന്നു അവിടെ ഒരു വർഷം ജോലിക്ക് പോയി അവിടൊരു വർഷേ പറ്റതൊള്ളൂ അപ്രൻറിസയിട്ട് എന്തോ
വാവോ വന്നേന് ശേഷമോ
ആഹ് ഞാനപ്പ പ്രഗ്ന്ന്റായിരുന്നു അതാ പിന്നെ ഇകനൗലെ കോഴ്സ് അങ്ങ് നിർത്തിയത്
ആഹ് അല്ല ഈ വാട്ടർ അതോറിറ്റിൽ കിട്ടിയില്ലേ ആ സമയത്ത് വാവയുണ്ടാരുന്നോ
വാട്ടർ ബില്ല് അന്ന് ഇല്ലയില്ലായിരുന്ന്
ആഹ് ആഹ്
ഞാൻ ഐടിഎ പഠിച്ച അപ്പൊ അവിടെ നല്ല മാർഗ് ഒണ്ടായിരുന്നു അപ്പൊ അവിടുന്ന് തന്നെ നേരിട്ട് ആർ ഐ സെൻഡറിന്ന് വിളിച്ചതായിരുന്നു അങ്ങനെ ഒരു വർഷം അവിടെ ട്രെയിനിങ്ങിന് പോയിട്ടുണ്ടാരുന്നു അത് കഴിഞ്ഞ് പിന്നെ കുഞ്ഞായി അത് കഴിഞ്ഞപ്പോ പിന്നെ പിന്നെ ഞാൻ പിഎസ് സി പഠിക്കാന്ന് പറഞ്ഞ് ഇപ്പൊ കൊറച്ച്നാളയിട്ട് പിഎസ് സി ലോട്ടെങ്ങ് തിരിഞ്ഞ്
കൊറച്ച് നാളായോ ഒള്ളിയി വന്നിട്ട്
ഇപ്പൊ ഒരു വർഷം ആയി ബി എസ് സി പഠിക്കാൻ തെടങ്ങിട്ട് ഇതിൽ ഇടക്കൊന്നും പോയില്ല ഹസ്ബൻഡ് വണ്ടിന്നൊക്കെ വീണായിരുന്നു പിന്നാകെ പ്രശ്നമായിരുന്നു അങ്ങനെ അന്നേരം ഒന്നും പോവൻ പറ്റില്ല ഒരഞ്ചാറു മാസം പോയില്ല പിന്നെ പോവാൻ തെടങ്ങിയ അപ്പൊ അമ്മ അമ്മക്ക് കാലിന് തെയിമനാം പിടിച്ച് അന്നേരവും പോവാൻ പറ്റിയില്ല ഒര്അഞ്ചാറ് മാസായെ ഉള്ളൂ ഞാൻ പോയി തെടങ്ങിയിട്ട്
ഓഹ്
പോന്നുണ്ടായിരുന്നു ഇപ്പം പിന്നെ അവിടെ പോയി പഠിക്കുവായിരുന്നു പിന്നെ പോകുന്നുണ്ട് പക്ഷെ ഇപ്പൊ ഓൺലൈനയിട്ട് പ്പിറ്റേണ്ട ഒരു ആപ്പെടുത്തു
ആഹ് ഓക്കെ
ആഹ് അതില് വീട്ടിലിരിന്ന് പഠിക്കുവാ ഇപ്പം
ഉം അവാവ വരുമ്പഴത്തേക്കും പഠിക്കാനൊക്കെ സമ്മതിക്കുവോ അതോ ബഹളം കാണിക്കുവോ
ബഹള ആഹ് അത് ടിവി കാണത്തില്ല ഫോണും അങ്ങനെ വേണ്ട നമ്മള് കളിച്ചോണ്ടിരിക്കണം കൂടെ അതുകൊണ്ട് അതുവല്ല ആൺകൊച്ച റെയ്ഹാൻ
ആഹ്
ഉം ആഹ് ആൺകൊച്ചായതുകൊണ്ട് അങ്ങ് ഭയങ്കര കുരു കുരൂ പ്പാ
ഹ ഹ
ഉം കല്യാണൊക്കെ നോക്കുന്നുണ്ടോ
ആഹ് നോക്കുന്നുണ്ട് ആഹ് ആഹ് ജനുവരിയില് ക്കെ ആയിട്ട് നടത്തും എന്ന് പറഞ്ഞിട്ട് ഒണ്ട്
ഉം നിശ്ചയം ആയോ
നിശ്ചയം നിശ്ചയ ഇപ്പെ ആയെങ്കി എൻഗേജ്മെന്റ് നടത്തണനില്ല
ആഹ് ആഹ്
ഇങ്ങനെ
എന്തോ കേട്ടില്ല
എൻഗേജ്മെന്റ് ഒന്നും നടത്തണില്ല ജനുവരിയിലായിട്ട് കല്യാണം നടത്തൂന്ന് പറഞ്ഞിരിക്കണെ ഡേറ്റ് ഒന്നും ഇട്ടില്ല രണ്ടം ആ ആത് ഭയങ്കര ആ ദ്യം കൊർച്ച് പ്രശ്നക്കെണ്ടായിരുന്നു പിന്നെ സമ്മയ്ച്ച്
ആ ആ
ഉം
ചെക്കന് എവടെ ഗൾഫിൽ വല്ലോ ആണോ
ഇല്ല ഗൾഫിലല്ല നാട്ടി തന്നെ
ആ ആ ഒരുമിച്ച് പഠിച്ച ആണോ നിങ്ങള്
അല്ലല്ല സിനിയറായിര്ന്ന്
ആഹ് ആഹ്
ഇല്ല സ്കൂൾല് തന്നെ ഞാന് പ്ലസ് വൺലാര് അല്ല ഞാൻ പ്ലസ് ടു കഴിഞ്ഞല്ല ഞാൻ പ്ലസ് വണ്ണിലായിരുന്ന സമയത്ത് ചേട്ടൻ പ്ലസ് ടു ക്ക പഠിച്ചറങ്ങ എന്താ ആ പഠിച്ചറങ്ങിയതായിരുന്നു ആ സമയായിരുന്നു
ആ ആ അല്ല മോളിപ്പം പ്ലസ് ടു കഴിഞ്ഞേ ഉള്ളോന്നോ
ഇല്ല ഞാൻ പ്ലസ് ടു കഴിഞ്ഞു ഡിഗ്രിക്ക് പോയി ഡിഗ്രി ഡ്രോപ്പയ്ത് ഇപ്പം നേഴ്സിങ്ങിന് പഠിക്ക്ണ്
ആഹാ ഡിഗ്രി ഏതായിരുന്നു
ഞാൻ ഡിഗ്രിക്ക് ബി എ കമ്മ്യൂണിക്കേറ്റീവ് ഇംഗ്ലീഷ്
ന്നട്ട് എന്ത് പറ്റി നിർത്തിയത്
എനിക്ക് അപ്പഴെത്തെക്കും നഴ്സിംഗ് കോളെജിന്ന് എന്നെ വിളിച്ച് ഇപ്പയാ എനിക്ക് അഡ്മിഷൻ
ആ അയിനേക്കാൾ നല്ലത് നെഴ്സിങാ മറ്റേത് പഠിച് കഴിഞ്ഞാ പിന്നെ ഡിഗ്രി ഉണ്ടെന്നേ ഒള്ളൂ പിന്നെ ഇത് ടീച്ചറായിട്ട് വല്ലോം പോവനെ പറ്റത്തുള്ള്
ആ ഞാന് ആ ലിറ്ററേച്ചർ ആയോണ്ട് ഞാൻ വിചാരിച്ച് ക ലെക്ചറായിട്ടൊക്കെ പോവാന്നന്നെ ഞാൻ വിചാരിച്ചത്
ഇഷ്ടമായിരുന്നോ അത്
ഭയങ്കര ഇഷ്ടോന്നല്ല ന്നാലും കൊഴപ്പല്ല
ഉം ഉം ഉം
അങ്ങനെ പിന്നെ നഴ്സിങ്ങിന് വിളിച്ചപ്പം
ഉം
ഉം
അങ്ങനെ നഴ്സിങ്ങിന് ഒക്കെ പോയി ലേ
എന്തോ
അങ്ങനെ നഴ്സിങ്ങിന് അങ്ങ് പോയല്ലേ
ഓ നഴ്സിങ്ങിന് കെറി
ഉം ഉം
പിന്നെ എൻ പാടാണ് ഏച്ചി പഠിക്ക്ണെനാക്കാളും എഴുതാനാണ് ഭയങ്കര പാട് ഇഷ്ടംപോലണ്ട് കുന്നുകണക്കിന് ഉണ്ട് എങ്ങനെ
ഉം നാലുവർഷാങ്ങോണ്ടല്ലേ
എന്തോ
നാല് വർഷാങ്ങണ്ടല്ലേ
ഞാന് ജി എൻ എം ആണ് ബി എസ് സി അല്ല
ആ ആ അയിനിപ്പേത്ര വർഷവാ
മൂന്നര
ആ
മൂന്നരാന്നു പറയുമ്പം മൂന്ന് ആ മൂന്ന് മൂന്നര
ആ ആ
അങ്ങനെ
എവിടെ നാട്ടി തന്നാണോ പഠിക്കുന്ന അതോ വെളി വല്ലാണോ
അല്ല നാട്ടി തന്നെ എച്ചി പൊറത്തോട്ടൊന്നും വിടൂല
ആന്നോ
ആഹ്
ആഹ് ഇവടെ നമ്മുടെ നാട്ടിൽ പഠിക്കുന്നതാ നല്ലത് സർട്ടിഫിക്കറ്റിനു വാല്യുവും കാണുവല്ലോ
ആഹ് സർട്ടിഫിക്കറ്റിനു വാല്യൂ കിട്ടും അതാണ് ഏറ്റവും ഇമ്പോർ
ഉം അവരെന്നെ കുഴപ്പല്യ
ഉം
ആ ചേട്ടനൊക്കെ വിളിച്ചോ
ആഹ് ജോലിക്ക് പോയി കാണും പ്പൊ
ഉം ആ നി എപ്പഴാ ഫുഡ് കഴിക്കുന്നെ
ഞാൻ കൊർച്ചയ്യുമ്പോ കഴിക്കും ചേച്ചി
രണ്ടു മണീക്ക്യാവോ
ഒരു ഒന്ന് ഒരു ഒന്നര ക്കെ കഴിയുമ്പോ കഴിക്കും
ആഹ് ആഹ്
ഉം പിന്നെ വെക്കട്ടെ
ആഹ് ശരി